ഹെലോ.
ഹ കേൾക്ക്ന്ന്
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട് ട്ടോ. കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ മാ
ഏഹ്
ആ അതാണോ മാങ്ങ മാങ്ങക്കാലൊക്കെ കഴിഞ്ഞില്ലല്ലേ വീട്ടിലിപ്പ മാങ്ങ ണ്ടോ.
ആഹ് ഉണ്ട് അപ്പുറത്തെ അമ്മുമ്മമാടെ വീട്ടിൽ മാങ്ങയിണ്ട്.
അമ്മൂമ്മാടെ വീട്ടില്ണ്ടോ.
ആഹ്.
മാങ്ങക്ക എല്ലോടത്തുംപ്പൊ കഴിഞ്ഞ് തൊടങ്ങീട്ട്ണ്ടല്ലോ എല്ലാ മാവൂമ്മലും മാങ്ങ കഴിഞ്ഞൊട്ങ്ങീട്ട്ണ്ട്ലെ.
ആഹ് മാങ്ങീ ചക്കീം, എല്ലാ സീസൺ ആയിരുന്നല്ലേ ഇപ്പൊ
ആടി അയൽവാസിന്റെ വീട്ടിലേക്ക് ചക്ക പക്ഷെ അവര് പറയണ ഇപ്പൊ ഒരുപാട് ക ത് കാൽ കുറച്ചായാല് ണ്ടായല് തുടങ്ങിട്ട് ഇപ്പോ ചക്ക കഴിക്കുമ്പോ കയിക്ക്ണ പോലെക്കെ തോന്നാണ്കൈപ്പ് ആ ഈ തുടങ്ങി എന്നൊക്കെ പറയും. പക്ഷെ ചക്കയ്മലിണ്ട് മ്മള് പച്ചക്കൊക്കെ തിന്നണ സമയ
അത് എന്നും കഴിക്കുന്നോണ്ടായിരിക്കും ചിലപ്പം കയ്പപ്പായിട്ട് തോന്നുന്നെ.
എന്താ അറിയൂല അപ്പൊ ഓര് പറയും കയിക്കാണ് ചക്ക. മൂപ്പേറിട്ട് എന്താ അറിയൂലാ എന്തൊക്കെ പറിയിണ്ട്. ഷെ എനിക്ക് കൊണ്ടുവരല് എന്റെ വീട്ടില് ചക്ക ഒന്നും ഇല്ല ട്ടോ ഇവിടെ ചക്ക, മാങ്ങ അങ്ങൻത്തെ സംഭവങ്ങളൊന്നുല്ല. ക്കമ്മളെ അയൽവക്കത്ത്ന്നും കുടുംബക്കാരെ വീട്ടിന്നൊക്കെ കൊണ്ടോന്ന് ത ഷ്ടം പോലെ ഉണ്ടാവട്ടോ പഞ്ചണ്ടാവലില്ല ചക്കയ്ക്കും മാങ്ങക്കൊന്നും ട്ടോ. ഇവത് ങ്ങളെ വീട്ടില് ആ സീസൺ ഇപ്പൊ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ട്ണ്ടല്ലോ?
ആഹ് ഞങ്ങടെ വീട്ടിൽ കൂഴച്ചക്കേ ഉള്ളൂ വരിക്കച്ചക്കയില്ല.
പഴഞ്ചക്കെള്ളത്?
ആതില്ല കൂടച്ചക്കേന്ന് പറയും ഇവിടൊക്കെ.
അഎങ്ങനെ കൂടച്ചക്കാ വറയാ?
കൂഴച്ചക്കന്ന് നിങ്ങനെ ഉറിഞ്ചി കുടിക്കുന്ന തരത്തിലുള്ള ചക്ക അതിന് കൂഴച്ചക്കന്നും അല്ലാതെയ്ൽ പഴം പോലൊക്കെ ര്ന്ന് തിന്നാൻ പറ്റുന്നയ്നെ വരിക്കച്ചക്കന്ന് ഇവിടെ പറയുന്നത്.
ആ ഞങ്ങള് വരിക്കച്ച ഞങ്ങൾ പറഞ്ഞ ഇപ്പ പറഞ്ഞ സംഭവത്തിന് ങ്ങള് വരിക്കച്ചക്കാന്ന് പറയും. പഴം പോലെ തിന്നാൻ പറ്റണ മറ്റേത് ഞങ്ങള് ആ കൂഞ്ഞിയൊക്കെ എടുത്തിട്ട് ങ്ങനെ കഴിക്കൂലേ മ്മള് നലെ കഴിക്കുമ്പോ തന്നെ നമ്മളേ കൈക്ക് പോരും. ആഹ് ഞങ്ങള് പറയല് പഴഞ്ച ക്കന്നാ പറയല് പഴഞ്ചക്ക. ഓരോ നാട്ട്ക്ക് ഓരോ വാഷയാണല്ലോല്ലോ ഓരോന്നിന് ഹി ഹി പഴഞ്ച ക്ക പരിക്കച്ചക്ക മാങ്ങക്ക ണ്ടോ വീട്ടില്? മാ ആഹ് ഞങ്ങള് പഴഞ്ചക്ക, വരിക്കച്ചക്ക അങ്ങനെയാ പറയല്.
ആഹ് മാങ്ങ ഇവിടെ പല തരത്തില മാങ്ങ ങ്ങ ണ്ടല്ലേ മൂവാണ്ടൻ, കർപ്പൂര മാങ്ങ ആഹ് മാങ്ങ അതിനൊക്കെ പേരു
മാങ്ങ ഇവിടെ മൂവാണ്ടൻമാങ്ങ മോളെ വീട്ടിന്ന് മോളെ വീട്ടിൽ ഒരുപാട് ഉം മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴെ അവിടുന്ന് ഒരു ചാക്ക് മാങ്ങ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് കുടുംബക്കാർക്ക് കൊടു ത്ത് നമ്മളൊക്കെ കഴിച്ച് പഴുത്ത മാങ്ങ നല്ല രസം ഉണ്ടായിനി മൂവാണ്ടൻ മാങ്ങ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് പഴുത്തത് നല്ല വലിപ്പ പ്പക്കെ ഉണ്ടായിട്ട്- മക്കളൊക്കെ അത് നാല്ദിവസം കൊണ്ട് തന്നെ തിന്ന് തീർത്തു.
കാരണം എന്നും മാങ്ങയാണെങ്കിൽ എന്നും മാങ്ങയാ. മാങ്ങ ജ്യൂസ്, മാങ്ങ അരിഞ്ഞത്, മാങ്ങ ഉ ഉപ്പ്കൂട്ടി തിന്നാന് പിന്നങ്ങ് മടുക്കും.
മാങ്ങ അച്ചാറ്, മാങ്ങച്ചാ മാങ്ങ കൊണ്ടിട്ടല്ലേ മാങ്ങ പുളിശ്ശേരി. നിങ്ങള് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നോ മാങ്ങക്കൊണ്ട്?
മാമ്പാഴം വെച്ച് ഉണ്ടാക്കുവല്ലോ?
ആഹ് കേരൻ എങ്ങനെയാ ഉണ്ടാക്കല്?
മാങ്ങ പൾപ്പെടുത്ത് പ്പെടുത്തിട്ട് കൊറച്ച് വറ്റിച്ചിട്ട് പാത്രത്തിൽ നെയ്യൊക്കെ ഉണക്കി എടുക്കും ഉണ്ടാക്കാൻ
വിരകി എടുക്കുവോ
ഏഹ്
വിരകി എടുക്കുവോ വിരകി വിരകി എടുക്കുവോ
എന്ന് വച്ചാ അടുപ്പിവെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നല്ലേ ഉദ്ദേശിച്ചത്
അടുപ്പത്ത് വെച്ച് അങ്ങനെ വെ ചൂടാക്കി എടുക്കൂല്ലേ ചൂടാക്കി എടുത്തിട്ട് ഉണ്ടാക്കി എടുക്കാറില്ലേ ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടായ പക്ഷെ അതിനത്രോന്ന് മാങ്ങാ നമ്മുക്ക് കിട്ടില്ല നമ്മുക്ക് എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും കൊണ്ടു തരുന്ന മാങ്ങല്ലേ ഉള്ളൂ നമ്മളെ വീട്ടില് മാവൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ പുതിയ മാവിന്റെ തയ്യൊക്കെ വെച്ചിട്ട് മാവൊക്കെ ഉണ്ടായി തുടങ്ങുന്നു പിന്നെ പെട്ടെന്ന് കായിക്കുന്ന മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ കായിക്കുന്ന മാവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആഹ് ഉണ്ടായിട്ടുണ്ട് അല്ലേ അത് മൂന്നുകൊല്ലം കൊണ്ട് കായിക്കുന്ന മാങ്ങ ആയിരിക്കും ഉണ്ടല്ലേ നമ്മളവിടെ അയൽവാസിന്റെ വീട്ടിലുണ്ട് ചക്ക എത്രങ്ങാനും ഉണ്ടാതിമേല് ചക്ക അറിയോ ഒരുപാട് ചക്ക ഉണ്ട്
നല്ല തേൻ വരിക്കച്ചക്കന്നൊക്കെ പറയൂലേ പക്ഷെ നമ്മുക്കൊക്കെ തരലുണ്ട് ട്ടോ ഓര്
ആഹ് ചക്കാ പ്ലാവ് പ്ലാവിമേല്
ചക്കെടെ കുരു ഇട്ടാ കിളിക്കത്തില്ലേ